ഹലോ
കേക്ക്ണില്ലേ
ഏഹ്
മക്കളോ ഒറങ്ങിയ
ഏഹ് ഒക്കെ ഒറങ്ങി
ആഹ് ഇജ്ജ് ആസ്പത്രിക്ക എജ്ജ് അടക്കാം വ പോയോ എന്നിട്ട്
ആഹ് ഞാൻ പോയി ഞാൻ മാസം മാസം പോണല്ലേ
ആഹ് എന്താ കൊറവില്ലേ എന്നിട്ടിപ്പൊ
കൊറവുണ്ട് ഇത് ഗുളിക നിർത്താൻ ആയിട്ടില്ല ഗുളിക ഇങ്ങനെ കൊറച്ച് കൊറച്ച് കൊണ്ട്റിക്കനം ഒന്നായിട്ടൊട് കൊറച് ഒഴിവാക്കാൻ പറ്റൂല ആദ്യം രണ്ടെണ്ണം ആണേ പിന്നെ ഒന്ന് ഒന്നര അങ്ങനൊക്കെ ഇങ്ങനെ
ഇജ്ജ് എപ്പളാ പോയെ
അങ്ങനാക്കി ഞാനൊര് പൈനൊന്നേകാലയ്ക്ക്ണ്
ആഹ്
ഞാൻ ന്ന്ട്ട് പിന്നൊരു ഒരു ഒന്ന്, രണ്ട് മണി ആയപ്പം ഞാന് വന്ന് എത്തി. രണ്ട മണി ആയപ്പത്തെ ഏഹ് കാർല്
ആഹ് ആഹ്
പിന്നെ ഇജ്ജ് എഒട്ക്ക പിന്നെ പ്പോ?
ഞങ്ങക്ക് ആൾ ടിക്കറ്റ് കൊടുക്കലേനുന്ന്.
ഏഹ്
ഉം അ പൈനൊന്നര വരേ ഉള്ളൂ പ്ലസ് ടു തോൽക്കും പൈനൊന്നര വരെയും പിന്നെ പ്ലസ് വണ്ണ്ത്തോൽ ക്ക് പൈനൊന്നര മുതല് പന്ത്രണ്ടര വരെ
ഏഹ് അപ്പം ഇജ്ജ് കുഞ് ഇമ്പളപ്പം പോവാൻ നിക്കണാര്ന്ന് അപ്പം പിന്നെ എന്താ കാട്
ആഹ് ഞങ്ങള് ആന് ആഹ് ഞാ ന് എന്തായാലും ഉച്ച കഴിഞ്ഞ് പോണല്ലോ അപ്പം പിന്നെ എന്നാവും വാങ്ങീങ്ങാണ്ട്ന്ന് അങ്ങനെയും പോവാന്ന് ഒക്കെനയില് പിന്നെ ബുക്കെയ്യാൻ മാണ്ടീട്ട് വിളിച്ചോക്കുമ്പം ഇജ്ജ് പിന്ന ഗൂഗാള്ല് നോക്കി വിൾ ച്ച്
ആഹ് ഞാൻ പർഞ്ഞു അപ്പം എന്നോട് ഇഞി അങ്ങനെ പോയിട്ട് നമ്മള് ചെൽപ്പം ഇല്ലെങ്കി ഇങ്ങ്ട്ട് തന്നെ മടങ്ങി പോരണ്ടെ.
ആഹ് അതാണ് അപ്പം പിന്നെ അങ്ങനെ പോയപ്പം
ഇപ്പയിന്ന ഒക്കെ ഹോസ്പിറ്റൽൻ്റെക്കെ ഗൂഗ്ള്ല് സർച്ച് ചെയ്താ കിട്ടോഹ്. ഏത് ഡോക്ട്റ് ഉം എന്താ പർണ്?
ആഹ് പിന്നെ അങ്ങന വ്ൾച്ച്ങ്ങാണ്ട് അപ്പം പിന്നെ ഓൻ രാവിൽക്കൊക്കെ ള്ളത് ഫുള്ളാവും ചെയ്ത്ക്ക്ണു.
ഉം എന്താ പർഞ്ഞ്ക്ക്ണേ?
കണ്ണ്ന് പൗപ്പ്ണ്ട് ർഞ്ഞ് കൃഷ്ണമണിക്ക് പൗപ്പ്ണ്ട് അത്രേ.
എന്തായതാവലേ അങ്ങനെ?
എന്തോ കുത്തിക്കാണ് എന്തോണ് ഡോക്ടറും. ഇലപ്പേ പെന്നോണ്ടോ ഞ്ഞ് എന്തേലും ആയാവോ എവിടെ കുത്തിയാവോ അറി ചോ
ഓള് മൂണുക്കാണ് ന്നർഞ്ഞ അപ്പൊ ഉമ്മാനോട് പർഞ്ഞു.
ഓക്ക് വ്ള്ച്ചപ്പം ഓക്ക് ഒന്നും അറീല്ല ർഞ്ഞു.
ആഹ് മ്മന്നടർഞ്ഞു സ്കൂള് ന്ന ങ്ങനെ ആയി ന്നൊക്കെ പർഞ്ഞു ർഞ്ഞു.
ഹ് ഹും ഓളോട് ഡോക്ടർ ഴ്ചപ്പം ഓക്ക് ഒന്നു അറി ഓക്ക് അറീല റിണ്ട്. ഓലെല്ലേ ഒക്കെ ഓല ആ ഈ ന്ന് റിണ ആൾക്കാരാണൊക്കെ. വേപ്പ് വേ പേട്ച്ചോളി നലന്മാര പൂണ പലമാരനെ തട്ടീക്ക്ണോ എന്തോന്നും പറയാൻ പ പറ്റൂലല്ലോ അയിൻ്റെ മുമ്പ് കൾച്ചപ്പം അ അയിന് ശേഷാണ് ഇപ്പതൊക്കെ.
മൊബൈൽ ഉപയോഗിച്ചിട്ടൊന്നല്ലല്ലോ? മൊബൈൽ ഉപയോഗിച്ച്
ഹേ യേ ഇത്പ്പോ ഇതിന് ശേഷാണ് പതായത് ഇങ്ങനെ.
ആഹ്
അപ്പോ നാളെ ഞ് രാവിലെ ചെല്ലാൻ പർഞ്ഞ്ക്ക്ണു ബ്ലഡ് ടെസ്റ്റളൊക്കെ ചെയ്യാന്ണ്ട്.
അഹന്തേ?
ലാ ഇന്ന് ഉച്ചക്ക് ശേഷം പിന്നെ ലാബ് അട്ച്ച്ക്ക്ണു അഞ്ചണി ആയപ്പൊക്ക്.
ബ്ലഡ് ടെസ്റ്ററ്റ് ണ്ടോ കണ്ണിന്?
ആഹ് നാളെ ഏം ആഹ് അത് ചെയ്യാൻ പർഞ്ഞ് ക്ക്ണു ർഞ്ഞു. അപ്പൊ നാളെ പയിനൊന്ന് മണി ആവുമ്പക്ക് ചെല്ലാന് എത്താ പർഞ്ഞ് ക്ക്ണു ർഞ്ഞു.
എങ്ങനെ പോവാ?
നാളെ ഞാനും ചിഞ്ചു പർഞ്ഞേച്ച്ട്ട്
ഉം ഒറ്റ കുടെര്ത് ഒറ്റ കൂടാനൊന്നും പറ്റൂല.
യാ അള്ളാ പറ്റൂല.
ആഹ് അന്തോ കുന്തല്ലാന്നേ അതു അല്ലേ ഒരു അന്തോ കുന്തോ ണ്ടാവുലേ ഓക്കേ. എന്ത വ് പനിക്ക് പോണല്ലല്ലോ പനിക്ക് പോണ പോലെല്ലല്ലോ
ഉം
പനിക്കുതിനിനും പോണ പോലല്ലോ ഓൾക്ക് ഇപ്പ അയിൻ പു അത്നല്ലല്ലൊ
അതാണ്
പിന്നെപ്പോ ഓന് ഓന ഓന് പോരാനോ ഒഴിവ ണ്ടാവു പിന്നെ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഓൻ ഒഴിവ്ണ്ടാവ് ല
പൊതുവേഓൻ അങ്ങനത്തേന് ഒന്നും പോയി കൊടുക്കലുല്ലല്ലോ
ഉം അങ്ങനത്തിന് പോയാ മതിയല്ലോ ഇഞ്ഞിപ്പൊ ഓളെ കൊണ്ടോണില്ലേ മാണ്ട ഓളോ ഓനും കുട്ടി കൂടി പോയാലും മതി
പോയലു മതി
ന്നാലും മതിനി
ഉം
ന്നാ പിന്നെ എന്താ വെച്ചാല് കുട്ടിന്റെ കാര്യല്ലേ ഒരിത്
ഓൻക്ക് മനസ്സിലാവും മറ്റെന്താ പറയാ നമ്മളി ഇങ്ങനീ പറയുമ്പോൾ ഒല്ക്ക് വല്യ പുത്തിരി ഉണ്ടാവൂല്ലേ
ആഹ് അതല്ലേ ആ അത് കാണുമ്പോളല്ലേ കുട്ടികളെ കാര്യല്ലേ എന്താ വലിയതാണങ്കി പിന്നെ ഇത് തൊള്ളയിട്ട് പറയാനികി വെയ്ക
അതാണ് ഇത് ഇങ്ങനെ വച്ചൊണ്ട് ക്കാനും പറ്റൂലേ കുട്ടിക്ക കണ്ണല്ലേ വേറെ കണ്ണായി കഴിഞ്ഞ പേടിയാണെ എന്തേലും പറ്റി കഴിഞ്ഞാലും ക ഴ്ച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞ പേടിയ ഏ
പൗപ്പ്ണ്ടോ കണ്ണിന്
ചോപ്പ് ഉണ്ടായിനീ അത് ഇപ്പൊ കൊറച്ചെങ്ങനെ കൊറഞ്ഞ്ക്ക്ണ്
തുള്ളി മരുന്ന് കൊടുത്തിക്ക
തുള്ളിമരുന്ന് ഉണ്ട് ഗുളിക ഉണ്ട് ഓൾ മൈൻഡ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു.
ഹേ ന്നട്ട് ഒറങ്ങിയേക്കുലെ
ഉം പോ ഒർങ്ങിക്ക്ണളൊക്കെ ഇപ്പം രണ്ടും മൂന്നും ദിവസയില്ലേ ഇന്നലെയും ഇന്നൊക്കെ സ്കൂളൊക്കെ പോവാന്നല്ലേ ഇത് ചെറുപ്പ ഒരു പൊക്ക എന്താ വെറുത ഇങ്ങനെ മുറി ഇതായത് കണ്ണ് വീങ്ങയത് കളിങ്ങതെ എന്തേലും ഒരു ഏ വാണ്ടത്
ആഹ് കണ്ണിന് ആഹ് അതേക്കാരം എന്തെങ്കിലും വ വന്നപ്പോ കാണിച്ചതേക്കാരം മാണെങ്കിൽ
ആഹ്
ന്നട്ട് ഓലെന്ത പറഞ്ഞേ
ഓന് അദ്യം ഇന്നലെ ഇതെ മാത് രിക്ക് ചിഞ്ചു പറഞ്ഞപ്പോ ഓനക്ക് വല്യയ കൂസൽ ഉണ്ടായിര്ന്നില്ല
ഉം
പിന്നെ വാപ്പയും ഉമ്മയും പറഞ്ഞപ്പളാണ് ഓൻ ആയിക്കോട്ടെ ന്ന് പറഞ്ഞത് ഓൾ ആണങ്കി പറയുമ്പോ ഒരു വാലും മൂടൊന്നും ഇല്ലാത്ത വർത്തനല്ലേ പറയാ
ആഹ് ഓനാണങ്കി പോയിണ്ട് ആ കണ്ണല്ലേ
അതാണ്
കൂസല ഇല്ലാതിക്കാൻ പറ്റോ
ആഹ് അതാണ് പേടിയാണ്.
ന്നട്ട് മയിരിബ്ൻ്റ ബാങ്ക് കൊടുത്തക്കുലെ വന്നപ്പോൾ
ഊം ആഹ്
നാളെ ഉമ്മാക്കും പോണ്ടേ പോണ്ടേ.
നാളെ ഉമ്മാക്ക് എന്തേ
ഉമ്മാക്ക് നാളെ ആശുപത്രിയിൽ പോവാൻ ബ്ലഡ് ടെസ്റ്റ്. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു ഉമ്മാന്റെ ഒപ്പം ഞാൻ
ഞ്ഞ് ണ്ടാവോ
നാളെ പൊണം പറഞ്ഞീനി ഇമ്മാൻ്റപ്പം ഞാൻ പൊന്നൊണ്ട് ഞാൻ പൊയിക്കൊണ്ട് ഇജ് ചിചുന്റെ അപം പോയിക്കോ
ഉം
ഉമ്മ നാളെ വരുന്നണ്ടരുന്നല്ലോ ഉമ്മാക്ക് നോക്കണം എന്താ ഫ ഫാറ്റി ലവർ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി. ആ ഫാറ്റി ലിവർ വയറുവേദനയല്ലേ ഫാറ്റി ലിവർ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി തി
ഇപണത്
ആഹ് അതാ
ആ മൂത്രൂപ്പോവു പോണ് ആണ് പറഞ്ഞിരിക്ണല ഇമ്മഎന്നോട്.
കായറ്റി ലിവരണ്ണ് എന്താന്നൊക്കെ നോക്കാ എഴുതി കൊടുത്തത്രേ.
ആഹ് ആഹ് ആഹ്
അപ്പൊ നീ ഇതൊക്കെ കൊളസ്ട്രോളൊക്കെ കൂടിയല്ലേ കോഴു
പിന്നെ എന്തോ ഉണ്ടോ പിന്ന നമ്മള് ഇനി ഇപ്പതൊന്നും ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല പ അത അതൊക്കെ മുന്നേ കുറച്ച് മുന്നേ ഇമപ്പ നിന്നുള്ള പറഞ്ഞിണ്ട്ല്ല അതിന് മുമ്പ്പതോ
ആഹ അതൊക്കെ ഉണ്ടാവേ അതല്ലേ ചോറല്ലേ ചോറ് കൂടുതൽ തിന്നാുണ്ടാവൂ സാനേ
ഉണ്ടാവയ്യ അതന്നെ
അത്ങ്ങെ ഫാറ്റ് ആയി നിൽക്കണ് ചോറ് സധ ഷുഗർ ഇതൊക്കെ കൂടിയതല്ലേ ഇപ്പ അത്ര ഇപ്പ പെണ്ണമാക്കുണ്ട് ഞങ്ങളെ പോക്കുണ്ട് ഉം ഓക്ക് ബാക്റ്റീരിയണ്ട് സെക്കൻഡ് സ്റ്റേജ് ആണ് നാസറാക്ക ഒക്കെ ഉണ്ടായിരുന്നു തേർഡ് സ്റ്റേജ് ആണ് ഓലക്ക
ആ ആ
ആഹ പറണക്കല്ലേലോട് പിന്നെ രാ എണ്ണേ പൊരിച്ചോം കരിച്ചോൊന്നുംന്ന ഇല്ല രാത്രി ഫുഡ് നേരത്തെ കഴ ക്കുക അങ്ങനെയൊക്കെ അല്ലേ
ഉം ഉം ഈ രാത്രി ഫുഡ് കഴിക്കല് വെക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്
ആഹ അങ്ങനെയൊക്കെ പറഞ്ഞിക്കാണ് ആഹ അതന്നെ പിന്നെ ചോറ് ക രാത്രി കഴിക്കല്ലല്
ആഹ അതല്ല ചോറ് വഴിച്ച അങ്ങനെ കടക്കുവല്ലേ
നൗസാന്റെ പെണ്ണ്ങ്ങൾക്കണ്ട് അവൾടെ മാറിയാവോ അതെലിപറഞ്ഞ ലിവറിനെ ബാധിക്കാനുള്ളത് അതാണല്ലോ ഫാറ്റ് ലിവർ അറിയുന്നത്
അതാണ് അത പേടിയാണത് ഇങ്ങനെ ലോളൊക്കെ തന്നെ ചെറിയ പ്രായ ലോക്കെ ഇപ്പ തനങ്ങന ആയി കഴഞ്ഞങ്ങളൊക്കെ
ഓള നല്ലതടില്ലേ
ഉം അത് ആശ്പത്രിയിൽന്ന് കാണും ചെയ്തില്ല അവളെ തടി
ആ ഓ അല്ലാറുണ്ടായി നിപ്പൊ കൊ ക്കോളൊക്ക എന്തങ്ങ ന എ സൈസ് ചെയ്യാലോടുത്തി ഓ ഓളൊക്കെ ആറേ മാസം മുന്നേ തുടങ്ങിക്കണം ഓൺലൈനായിട്ട് ഓൾക്ക് പേഴ്സണൽ ട്രെയിനറാ അങ്ങനെ ചെയ്യണത് ആ ഓ
പിഅന അങ്ങനെ
ആ അങ്ങനെ ചെയണോള അവൾക്ക് പോയി ചെയ്യാനടുക്ക് ടൈം ഈ കുട്ടികളായിട്ട ആകുമ്പോക്കെ അതെ ആഹ് പോളോവിടെ വീട്ടിൽ നിന്നിട്ട് നേരത്തെ നീയിച്ചിട്ട് രാവിലെ ഓൺലൈൻ ഇല്ലാത്തൊക്കെ വാങ്ങിക്കാ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കുക എന്നിട്ട് കു ചെയ്യല
ഉം
ഫുഡന്ന് തന്നെ കണ്ട്രോള് ചെയ്ത്ങ്ങനെ പോവാണ് അങ്ങനെ അങ്ങനെയൊക്കെ എന്നിട്ട്പ്പോൾ തടി കുറച്ച് കുറഞ്ഞക്കനു അങ്ങനെ ഓക്ക് വയറാണ് കൂടുതലെയ് വയറ് കൂടുത കൂടി വരും, ഫാറ്റിലിവറിന് വയറൊക്കെ കൂടി വരേക്കാരം പിന്നെ വേദനയുണ്ടാവും, അങ്ങനൊക്കെ പറയ്ണേക്ക തടില്ലാതോൽക്കും ണ്ടേയ്. നിപ്പോ തടി വേണെന്നില്ലേ ആഹ്
ഈ തടിയില്ലാത്തോൽക്കീ ചെറിയ പള്ളണ്ടാവല്ലോ, അയ്നൻസ അഹ്, താണേയ്
ആഹ് അതുണ്ടാവും കാരണം ഈ ഫാറ്റ് വയറിലാദ്യം അടിഞ്ഞൂടും. പിന്നെ നേര ലെ ഞമ്മളെ ലിവർന് ബാധി ക്കും അങ്ങനേണ് ഫാറ്റിലിവറ്ന്ന് പറയല്. അങ്ങനൊക്കെയാണ് അപ്പൊമാനോട് ഞാൻ ഉമ്മാടെസ്റ്റ് കൊടുത്ത്ക്ക്ണത്രേ മ്മാനോട് ന്റെ മ്മർഞ്ഞെന്തായാലും ടെസ്റ്റ് ചെയ്തോക്കിക്ക്ണു. നാളെ ചെയ്യണം പർഞ്ഞ നാളെ വേറെ ഭക്ഷണം കഴിക്ക്ണേന്റെ മുന്നൊക്കെ ചെയ്യണം. പിന്നെ കഴി ചച്ചുരി പിന്നെ ഡോക്ടറെ കാൺച്ചണം ആഹ്
അതൊക്കെ നോക്കും. അതൊക്കെ നോക്കിട്ട് റിസൾട്ടിന്ന് പിന്നെ അതൊക്കെ നോക്യാണ്ട റിസൾട്ട് കാട്ടിക്കൊടുത്താ പിന്നത്രക്ക് വെയിറ്റിംഗ് ചെയ്യണ്ടല്ലോ
ഉം ആഹ് അപ്പ ഞാൻ പർഞ്ഞീനി ഞാൻപോര, ഒരു പയ്നൊന്നണ്യൊക്കാവുമ്പത്തിന് പയ്നൊന്നണിയൊക്കാവു മ്പോതിനല്ലേ വെരൊള്ളു ആഹ് പയ്നൊന്ന് മണിയൊക്കെ ആവുലെ വരുമ്പത്തന അപ്പ ഞാൻ പോണ്ടന്നൊക്കെ പറഞ്ഞോ പർണീനി
ആ ഗുളിഗെം കഴിഞ്ഞിക്ക്ണു പ്പൊ പയിനഞ്ചിസ്തിന് തന്നതല്ലെ അഉം കയ്ഞ്ഞ്ക്കുണു
ന്നട്ട്പ്പന്തിക്കെന്താ തിന്നലപ്പോ
ഈ ചെൽ ഇന്നലെ ചക്ക കൂട്ടാൻ തിന്നു. താത്ത കൊടുത്തച്ചീനു അങ്ങനെ അല്ലെ ചപ്പാത്തി അല്ലെ ഗോതമ്പ് അങ്ങനെന്തേലൊക്കെ ആയിട്ട്
ന്നാ ഐക്കോട്ടെ